ന്ന് കേക്കുന്നു കേക്കുന്നു പിന്നെ ന്നെന്തോണ്ട് വിശേഷം
മഴയെണ്ട്
ഞങ്ങൾക്കും മഴ തന്നെ പിന്നെ ചെടി കൃഷികളൊക്കെ ഉണ്ടോ ഓ കഴിച്ചു വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ
കുട്ട്യേളൊക്കെ ഇണ്ട്
ഓ പച്ചക്കറി തോട്ട് ഒക്കെ ഉണ്ടല്ലേ ആ നമുക്കുണ്ട് പച്ചക്കറി തോട്ട് ഓഹോ ഹൊ വെണ്ടയ്ക്ക അടുക്കളതോട്ടം എല്ലാമുണ്ടല്ലേ മ് അടുക്കളക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് ഉം നമ്മുക്കു ഉണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്
ആണാ
ഉം
ആഹാ
പ്പേലെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ അത് കൃഷി ഏ
കൃഷിയേ കൃഷിയല്ല നമ്മുടെ കൃഷിയെല്ലാ നമ്മുടെ വീട്ട് ആവശ്യത്തിന് വേണ്ടി ഞാന മുന്തിരി എന്നാ വ ചെല്ല എടുത്തൊ ക കഴിഞ്ഞഞ് അതുണ്ട് റംബൂട്ടാനുണ്ട്
ആ റംബൂട്ടാനുണ്ടോ
ട്ടാനുണ്ട് ഇപ്പ നിറയെ കാ പൂതിനികാണ് പശെ ഇവിടെ മതിലിനോട് ചേർന്നാണ് അട്തെ വീട്ടിലാണ്ള്ളത് നമ്മളെ വീട്ടിലോട്ടാണ് നിക്യുന്നത് അത് ശരി ആ ഉം നമിക് വ്ടെ പിചാരന അവര് തരുനമ്ക് കുറേഒകെ നമ്മടെ എട് ത് ന് പിചണം ഉം നമ്മടെ ആ സംശത റെഡിന്നാ അവരെ റംബൂട്ടാൻ മൊത്തം നമ്മകെ പിച്ചാൻ പറ്റൂ നമ്മളാണ് പി ച് കൊടുകുന്നവർക് അങ്ങനെ വീടിനോട് ചേർന്നികാണ് റംബൂട്ടാൻ മ് പിന്നെ പിന്നെ ഇപ്പൊര് ഞാവൽപഴൂന്ന് പറഞ്ഞ് നമ്മളെ നാട്ടി ട്ടിലൊകെ ഞാറപഴംഞാവൽപഴംനറിനൊകെ അഓ. അതിൻ്റെ ഒരുസീസൺ ആ അത് പക്ഷേ അതിന്റെ സീസണാണ് റോഡിലെല്ലം കൊണ്ടോയിവെചേക്നാണ തമഴ്നാട്ടിന്നൊകെ അവിടെ കൃഷിയുണ്ട് അവിടുന്ന് വ
നമ്മളെവിടെ അടുതെ
ഉണ്ടല്ലേ ആ ആ ആ ഞങ്ങടെ വീ വീട്ടിൽ പണ്ട് ഉണ്ടായിര്നു പശേ അത് വല്യ മരായിട് പോയിട്ട് അത് അടന്ന്ങ്ങനെ വീഴായിരുന്നു അടർന്നു വീഴുമ്പോൾ കേടു പോകും വീണുപോയിട്ട് അതെ തറ വീണ് അത് കൊള തില്ല മണ്ണ് ചിതറിമണ്ണ് കേറും ആ അങ്ങനെ മിറ്റം പോലും തൂക്കാൻ പറ്റതില്ല അങ്ങനെങ്ങ് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴും അവസാനത് മുറിച്ച് കളഞ്ഞു നമുക്ക് കീറിപ്പിച്ചാനും പറ്റത്തില്ല ആ വീട്ടില് കേറിപ്പിച്ചാൻ പറ്റത്തില്ല
ആവലിയ മരാണോ
ആ വല്യ മരുവാ കായ് നമ്മളിപം ഇവിടൊകെ കാണുന്ന വല്യ കായില്യേ ശെ അത് ആ നമ്മടെ വീടിലെതിനോട് ചെറിയ കായാ ഈ നാട്ട് കായേണ് ഓ അതിന്റെ വലുതാ അത്രേ ഇല്ല നമ്മളതിന് പഴുകുനതിന് മുംബെക്കെ ചെന്ന് വീണൊ വീണക്കേ കിട്ടിയാലും അത്ര ടേസ്റ്റ് കാണത്തില്ല പഴുതാലൊല്ലൂഒരു മധുരം ആ ആ പഴുത്ത് അമ്മള് തറെ വീഴാതെ പിചണം പിന്നെ ഉള്ളോര് പറയുന്നത് അത് പിച് ന്നത് തുണിയൊകെ കെട്ടി സാരിയൊകെ കെട്ടീട്ട് അങ്ങനെ പിച്ചിയായിടുന്നെ ആ നിലത്ത് വീഴാതെ അത്രേം കഷ്ടപെട്ടാണ് പിച്ണേന്ന് ആ ഷുഗർകാരൊക് കെ കഴിച്ച നല്ലേന് പറീന് നമുക്ക് അയ്നെ കുറിച് അറിയത്തില്ല ഊം ഇനി മധുര ല്ലാത്തോണ്ട് പറയുന്നേന്ന് പറഞ്ഞു ആ ഹാ ഹാ ഷുഗറേർക് വേണ്ടി ചെലോരൈന്റെ അമ്മയ്ക്കൊക്കെ ഷുഗറുണ്ട് അപ്പൊ അവര് ആൾക്കാർ പറ വേരൊക്കെ എടുത്ത് തെളപ്പിച്ച് കുടിച്ചാ നല് ല്ലെന്നോ ഉള്ളതാന്നോ അറിയത്തില്ല നമ്മളങ്ങനെ ഏ വെള്ളട്ടു കുടി അവരങ്ങനെ ചെയ്തിട്ടുല്ല
ചെയ്തിട്ടുണ്ടാ ഇല്ല ല്ലെ
ഇല്ല ങ്ങനെ ഓരോരുത്തർ പറയും ഒരാൾക്കാരിങ്ങനെ പറ പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ട്
ആഹ് വീട്ടിലൊ ആ ഞങ്ങടെ നേരത്തെ ഉണ്ടായിരുന്നു ഉഊം നല്ല രീതിൽ കാചാർന്ന്
ആ നമുക്ക് അങ്ങനെ ടെറസിന്റെ മോൾലോട്ട് കെട്കുവ
കായൊക്കെ വീണാർന്നോ
കാ പിടിച്ചു കെടപ്പുണ്ട്
നമ്മടെ ഉണ്ടാർനു ടീ പൊ ഈ നമ്മുടെ നേരത്തെ ഉണ്ടാരുന്നു പിന്നെ എല്ലാരും പറഞ് ഈ വള്ളീകൂടി പാമ്പ്
ആഹ് സത്യം അങ്ങനേംപറയും നമ്മളോടും അങ്ങനെ പറയാ നമ്മളെന്നാലും ഇത് കഴിക്കാനുള്ള കൊതി കൊണ്ടങ്ങ് നിർ കൊറച്ച് ക പിടിച്ച്
ആ ആ വെള വെളവെടുത്ത് കറായോ
ഇല്ല പഴുത്തില്ല ഇങ്ങനെ കാപിടിച്ചതേ ഉള്ളു പഴുക്കാറായില്ല നമ്മൾ ന ട്ടതൊന്നു അല്ല അത് ആ റ്റോകെ റ്റയ്ലാണ് മയന്റെ അയ്‌ന്റെ ടൈലിന്റെ വീൻലൂടെ അങ്ങട് ച്ചു നമ്മൾ കഴിച്ചിട്ടൊക്കെ
ആഹ് ഹാ അതെന്റെആ മൊള
ആ മൊളചൊന്നും നമ്മള് പിന്നെതങ്ങ് പടത്തി വിട്ടു കൊടുത്ത്
അത് മാത്രേള്ളോ പപ്പായ ഒന്നുംല്ലേ ആ
പപ്പായശ്റ്റാ
പപ്പായ കഴിക്കും
ആ നമ്മക്കിഷ്ടാണ് പപ്പായ പഴുത്താപ്പിന്നെ നമ്മള് ഫേഷ്യല് ചെയ്യും
ആ ആ ആ ക്രീം ആയിറ്റ് ല്ലേ
നല്ല പഴ്പ്പ്ട്ത്ത് നമ്മുടെ വീട്ടില് എല്ലാരും അതങ്ങ് ഫേഷല് ചെയും ഓ
അതെന്താ അങ്ങനെ ഇടുമ്പോ നല്ലതാണോ
അത് നമ്മൾ ഈ ക്രീമെല്ലാം മേടിക്കുന്നതിനകത്ത് എല്ലാം എഴുതിയേക്കുന്ന പപ്പായ അലോവര കറ്റാർ വാഴയും പപ്പായന്നെ ന്നെ പറയുന്നത് ആ ആ ചെറ
കറ്റാർവാഴണ്ടോ
ഓ അതുണ്ട് ഇഷ്ടം പോലുണ്ട് കറ്റാർവാഴടെ ഒരു മുട കൊണ്ട് വെച്ചതാ ആ മൂന്ന് കാട് പിടിച്ച് നിങ്ങള്ടെ വീട്ടിലുണ്ടോ കാറ്റാർ വാഴ ആ മൊളക് തലയിലൊക്കെ തേച്ചാന നല്ലതാ മുടിയോക്കെ മുടിക്കൊക്കെ നല്ലന്ന് വീട്ടിലുണ്ട് നമ്മളതൊന്നും ചെയ്യാറില്ല തലേലൊന്നും തേയ് പക്ഷെ താരം അതസത്യ ചൂട് സമയത്തൊക്കെ നമ്മള തേച്ച് കയ്യുമ്പോ നല്ലൊരു സുഖാണ്
മുമ്പൊക്കെ തേക്കായിരുന്നു അപ്പൊ തന്നെ സമയവും ഇല്ല
പിന്നെ അതുപോലെ അത് താരൻ പോവാൻ നല്ലതാന്ന് പറയും എനിക്ക് അനുഭവം ഉണ്ട് മോ ആ കറ്റാർ വാഴ എന്റെ മോള്ടെ ത തലനിറയെ നല്ല താരനുണ്ടായിരുന്നു മൂന്ന് ദിവസം ആഴ് ആഴ് ച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോ അങ് മാറുമാ അത് ആ ഇല്ലെ ഇപ്പോ താരൻ ഇല്ല ഇപ്പോ താരൻ്റെ പ്രശ്നം പറയുന്നതേയില്ല അല്ലെങ്കിൽ ഞാൻ എപ്പഴും പറയും നിക്കി താരനാന്ന് നമ്മളിങ്ങനെ തല പിടി ച്ച് നോക്കുമ്പോ അറിയാലെ താരൻ ഇരിക്കുന്നെ ന്ന് ഇത് പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരച്ച് അരച്ചിട്ട് അതിങ്ങനെ ആ തലയോട്ടിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും ആഹ് അങ്ങനെ പിന്നെ ഇപ്പം താരൻ ഇല്ല എഫക്ടീവ് ആണ് ഗുണമുള്ളതാണ് ഉം അങ്ങനെ
അത് മരുന്നല്ലേ
അത് നമ്മൾ ഏത് ക്രീം മുഖത്തിടാനുള്ള ഏത് ക്രീം മേടിച്ചാലും അയിനകത്ത് എഴുതിരിക്കുന്നത് ആലോവേര എന്നാ കറ്റാർവാഴ അം ആ ക കറ്റാർവാഴ ആണ് ഇതി അടങ്ങിയിരി ക്കിന്നത് ഇത് ന്നാ അന്നേരം പിന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാന്ന് കരുതി പപ്പായ രണ്ട് മൂന്ന് സൈസ് ഉണ്ട്
ആഹ് ആ ആ വാങ്ങിച്ചു നട്ടതാ
ആ കഴിച്ചിട്ടൊക്കെ അതിൻ്റെ കുരു വീണ് കിളിച്ച് ഒരെണ്ണം ഉണ്ടായിരുന്നു വല്യ രണ്ണമായിരുന്നു വലിയ മരമായി അങ്ങ് അഞ്ചാറ് വർഷമായതാ സാധാരണ പപ്പായക്കൊന്ന് രണ്ട് വർഷം കഴിയുമ്പം അങ്ങ് ഒടിഞ്ഞ് വീണ് പോകത്തില്ലേ ഇ കാറ്റത്ത് അതിന് എന്നാ തണ്ടിന് വല്യ കനമില്ലല്ലേ ഇത് ഒന്ന് ഇതാന്നെങ്കി വല്യ മ വരവായിട്ട് പോയിട്ട് അയിൻ്റെ മണ്ട വെച്ചങ്ങ് ഒടിഞ്ഞ് ഒടിഞ്ഞിട്ട് അത് മൂന്നാല് ശിഖരമായിട്ട് അങ്ങ് പോയി ശിഖരമായിട്ട് പോയി ട്ട് എല്ലാ ശിഖരത്തിലും കാ പിടിക്കുമായിരുന്നു അങ്ങനെ കാ പിടിച്ച് പക്ഷെ അത് നല്ല മധുരമായിരുന്നു ആ പിന്നെ ഉം കാപിടിചിട്ട് അങ്ങ് അപ് റത്തെ വീട്ട്കാരടെ വീടിൻ്റെ പുറത്തോട്ട് അങ്ങ് വീഴുന്ന് പിന്നെ അതങ്ങ് മാ മതിലൊക്കെ ഉണ്ട് നമ്മുടെ തന്നെ മതിലൊക്കെ പൊളിഞ്ഞു പോകും വിചാരിച്ച് അങ്ങ് തെങ്ങിൻ്റെ കണക്ക് നല്ല വണ്ണവും വെച്ചു
അപ്പൊ അത് മുറിച്ചോ
പിന്നെ അത് മുറിച്ച് കളഞ്ഞു പിന്നെ അങ്ങ് ഒത്തിരി വർഷമാകുമ്പോ പിന്നെ കായൊക്കെ പിടിത്തം കുറയുവല്ലേ അ പപ്പായൊക്കെ കുറച്ച് ലൈഫ് അല്ലേ ഉള്ളൂ പിന്നെ കായ ഒക്കെ അങ്ങ് പിടുത്തവും കുറഞ്ഞ് പിന്നെ മതിലൊക്കെ ക്കപ്പൊളിഞ്ഞുന്ന് പറഞ്ഞ് ഓ നല്ല നല്ലപോലെ പിടിച്ച് നല്ല മധുരവായിരുന്നു പിന്നെ അതങ്ങ് പോയി അതങ്ങ് പോയപ്പം പിന്നെ അവിടെത്തന്നെ നമ്മളൊരെണ്ണം കൊണ്ട് വച്ച് അതും ഇപ്പംങ് വല്ല്യ കപ്പ പയ്യ പഴത്തില്ല പിടിച്ച് വരുന്ന്
എന്നട്ടേലും കാ പിടിച്ചോ
ആ മറ്റേതും കാ പിടിച്ച് അത് വല്ല്യ കായുവാണ് പഴുത്തില്ലെങ്കിലത് കാണുമ്പോ നമുക്കറിയാം ലാണെന്നേ ഉം പിന്നെ നിനക്ണ്ടോ പപ്പായ
മ്മക്കില്ല
ആഹ് ഒരെണ്ണം കൊണ്ട് വെക്കണോ
ഇവ്ടെ സ്ഥലോ ഇല്ലല്ലോ
ആഹ് അതിന് വല്ല്യ സ്ഥലോന്നും വേണ്ട
ഫ്രണ്ടിൽ അമ്മളെ വീട്ന്റെ ഫ്രണ്ടില് നടാൻ വെ ലൈൻ കമ്പിയൊക്കെ ഫ്രണ്ട് കൂടിയാ പോയിരിക്ണെ ഹേ അതെ വളം വന്നു പോയി പിന്നെ അതിന്റെ പോറകേ നടക്കാനൊന്നും
ഓഹോ ആ ബാക്ക് സൈഡ്ലായാലും ഒരു പാവം അയ്നൊരു ഒര് ശകലം ഒര് സ്ഥലം കൊട് തനിയെ അതങ്ങ് നിന്ന് വളന്നോളും
നമുക്ക് ബേക്കി സ്ഥല ഇല്ല ആഹ് ആഹ് ങ്ങനെയും ങ്കി അങ്ങനെങ്കിലും ചെയ്യായ്യിര്ന്ന്
അ അങ്ങനെ വെക്ക പിന്നെ വേറെന്തോ ഉണ്ട്
വേറെ ന്തേ
മുല്ലയൊക്കെണ്ടോ മുല്ല
ആഹ് മുല്ല കുറ്റി മുല്ല ആണ ആഹ് മുറ്റ്ന് മുല്ലയ്ണ്ട്
ആഹ്
പക്ഷെ ഒൻ ദൂവരെയും പൂത്തിട്ടില്ല
ആണോ വെയിലില്ലേ വെയിൽ കിട്ടുന്നില്ലേ
പിന്നെ വെയിലടിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചത് പക്ഷെ എന്തോ ദുവരെയും പൂത്തിട്ടില്ല ഒന്ന രണ്ടോ പൂവ് വന്നയ്ന്ശേഷം പിന്നെ പൂത്തിട്ടേയില്ല
ശരിയെന്നാ ഞാൻ ഓക്കെ ശരി ഞാൻ പിന്നെ വിളിക്കാം